ഹലോ ആ സൗണ്ട് കുറവാണ്
ഇപ്പൊ കേൾക്കാവോ
ആ കൊറവെന്നെയാണ്
ആ എന്തുണ്ട് മഴയുണ്ടോ നാട്ടിലൊക്കെ?
ഇല്ല അപ്പൊ ഇന്ന് നല്ല വെയിലാണ്
ഓ ഇവിടെ രാവിലെ തന്നെ നല്ല മഴയാണ്.
ഓ
ഉച്ചക്കും ഉണ്ടായിന് ഉച്ചക്കും ഉണ്ടായിനേനോ
ആ ആ
കുറവാണോ സൗണ്ട് കുറ
സൗണ്ട് കുറവന്നെയാണ്.
തന്നെ ഫോണിന്റെ എന്തോ മിസ്റ്റേക്ക് ആയിരിക്കും.
എങ്ങനെ
ഫോണിന്റെ മിസ്റ്റേക്ക് ആയിരിക്കും.
ആ ആ
വേറെ എന്തൊക്കെണ്ട് കൃഷിയൊക്കെ ഇണ്ടോ?
ഇല്ല കൃഷിയൊന്നും അങ്ങനെ ഉണ്ടാക്കാറില്ല.
ഓ
അവിടെ കൃഷിണ്ടാക്ക്ണ്ടോ?
കുറവാണ് ഞാന്. ഇത് ഏരിയ ഹൈവേണെ.
ആഹ അപ്പൊന്നിനും കഴിയൂലല്ലോ,
ഇല്ല ഇല്ല അതൊന്നും നടക്കു മഴ പെയ്താന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവോ നിങ്ങക്ക്,
ആഹ
കൂടുതലായിട്ട് മഴ പെയ്താല്,
ആഹ
ബുദ്ധിമുട്ടുണ്ടോ,
ഇല്ല അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല, നമുക്ക് പൊറത്തിറങ്ങാൻ കഴയില്ല അങ്ങനത്തെതൊക്കെ ഒള്ളു,
ആ വേറൊന്നും പ്രശ്നല്ലല്ലോ,
വെള്ളം കേറോ?
ഇല്ല ഇല്ല
അങ്ങനൊക്കെ പോവുമ്പോളാണ് പേടി,
മഴയക്കെ പെയ്ത് കഴിഞ്ഞാലേ,
ആഹ ബുദ്ധിമുട്ടാണ്, അതല്ലെങ്കിലും മഴ ആവുമ്പോ തുടങ്ങുമ്പോ സ്കൂൾക്ക് പോണനേരത്തും വരുന്ന നേരത്തും ഒരു മഴയായികാരം,
ഉണ്ട് അപ്പോ പെഴ്തുടങ്ങും അതെ അതെ അപ്പേക്ക് തുടങ്ങും, പൾക്കൊക്കെ രോഗം വരാനും തുടങ്ങി സ്കൂളിൽ പോകുമ്പോഴേക്കന്നെ ഓരോരോ ദിവസവും എന്തായാലും ഒരാഴ്ചയെന്റ ഉള്ളിലായിട്ട് പഞ്ഞോ
ആ വരോ
അത് രണ്ടു മാസം വീട്ടിൽ തന്നെ ഇരുന്നിട്ട് പോന്നതല്ലേ അ, ആ അപ്പോ അവിടുത്തെ അലർജി പ്രശ്നങ്ങളൊക്കെ ള്ള കുട്ടിക്കാണെങ്കിൽ പെട്ടെന്ന് വരും, അപ്പം വീട്ടില് ഇപ്പൊ നിങ്ങള് ഒറ്റക്കാണോ ഫുഡ്ക്കെ ഉണ്ടാക്കാറുണ്ടോ,
ആഹ് ഞാനും ഹസ്ബന്റും മക്കളും.
ആ ഫുഡൊക്കെ വീട്ടന്ന്ന്നെ ഗ്യാസ്ന്നാണോ ഉണ്ടാക്ക,
ആ രണ്ടും കൂടിയാ ചോറ് അടുപ്പത്തണ്ടാക്കും.
ആ ഗ്യാസൊക്കെ കിട്ടോ?
ഇപ്പൊ പ്രയാസല്ല വേകകിട്ടുണ്ട്.
കിട്ടുന്നുണ്ടോ?
ടയില് ഒന്ന് കിട്ടാതായിക്കല്ലോ നിങ്ങള് ഗ്യാസ്മൽ തന്നെയാണോ ഫുള്ള് ഓ വെറൈസ് കുക്കറക്കിവക്കലാ?
ഇല്ല വേറെ അടുപ്പില്ല വേറെക്കെടുപ്പ് ഉണ്ടാക്കില്ല.
ആഹ അപ്പൊ ഈ റൈസ് കുക്കർ ഒക്കെ അടുത്ത് പിന്നെ വർക്കാ നേരത്തെ പിന്നെ തളപ്പിക്കോ.
ത്തന്നെവെക്കു അതിൽ തന്നെ ട്ട് വെക്കും അപ്പോ ച ഉച്ചക്ക് മാത്രമല്ലേമ്മൾ ഫുഡ് ഉണ്ടാകണെ നിങ്ങൾ ഉച്ചയ്ക്ക് ചോറ്ണ്ടാക്കിയാ തന്നെ രാത്രിയോ
ആ രാത്രിക്കെ തന്നെ നിങ്ങളോ?
നമ്മൾ രാത്രി വേറെ ഫുഡ് ഉണ്ടാക്കണ. വേറെ ചപ്പാത്തി പത്തിരി.
ഓ ഒരു നേരത്തെ അരിഭക്ഷണം കയിക്കൊള്ളൂ?
ഒരു നേരം മാത്രേ അരി ഭക്ഷണം ഉണ്ടാവൂ. രാവിലെന്തായാലും മക്കൾക്ക് സ്കൂളിലേക്ക്
ആഹ ആഹ,
അപ്പൊ എന്തെങ്കിലും ഒരുഭക്ഷണായിരിക്കും.
ഉം
ഞാനൊന്നും അങ്ങനെ കഴിക്കൂല
ആഹ
അപ്പൊ കൃഷി ഒന്നും ഇല്ലാത്തത് കൊണ്ട് എല്ലാം കടന്ന
ആഹ അപ്പം പുറമേന്ന് വാങ്ങണം
ആ ഇപ്പൊ ഒന്നും വാങ്ങാനൊന്നും പറ്റില്ല എല്ലാം മായങ്ങും ചേർത്തോണ്ട്
ആഹ
എല്ലാത്തിലനും ബുദ്ധിമുട്ടല്ലേ പക്ഷെ ഇപ്പ മക്കൾക്കൊന്നും വേണ്ടല്ലോ പച്ചക്കറൊന്നും ഇപ്പൊ ആര് കഴിക്ക
വേണ്ട മക്കൊക്കെ തീരെ വേണ്ട
അവരൊക്കെ ചിക്കന് ബീഫ് മട്ടൻ ചി ചിക്കന്‍ ഒക്കെ കഴിച്ചതന്നെ ആരോഗ്യത്തിന് വല്ല ബുദ്ധിമുട്ട
ബുദ്ധിമുട്ടാണ്
ഇപ്പ ഇപ്പം ചെറിയ മക്കളിൽ പോലും ഓരോരോ രോഗങ്ങൾ വരുന്നത് തന്നെ ചി ചിക്കനൊക്കെ കഴിച്ചിട്ടാ അവർക്ക് പോഷകാഹാരം കിട്ടുന്നില്ല
കിട്ടിണില്ല അവർക്ക് വേണ്ടാ
അവർക്ക്ത് വേണ്ട പക്ഷെ അതിനെ കൊണ്ടാ ബുദ്ധിമുട്ട് വരുന്നെന്ന് അവര് മനസ്സിലാക്കുന്നില്ല മ്മ് അങ്ങനെയുള്ള രോഗങ്ങളൊക്കെ കുറ നമ്മൾ ഒരു രോഗം വന്ന കഴിഞ്ഞാൽ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പോകു തല്ല അത് അവിടെ എ ത്ത് അവര് മരുന്ന് തന്ന് ഇങ്ങോട്ട് വരും പക്ഷെ എന്തുകൊണ്ടാണ് വന്ന്ന് അന്വേഷിക്കില്ല
ആഹ
മ്മ് അത് എല്ലാവരുടെ അടുത്തും ഞ മക്കളും മാത്രമല്ല എല്ലാവരുടുത്തായാലും ഒരു രോഗം വന്ന് കഴിഞ്ഞ ന്നാല് അതെന്തുകൊണ്ടാ വരുന്നത് നമ്മൾ ആദ്യം അന്വേഷിക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ആരോഗ്യം ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ തളർന്നു പോകും ആരോഗ്യൊക്കെ മക്കളൊക്കെ സ്കൂളിൽ പോകുന്നതാണോ
ആഹ രണ്ടാള് പോയിക്കണ അഞ്ചേക്കാലൊക്കെ ആവും എത്തണെങ്കില്
ലറ്റ് ആവല്ലേ വരാന്
അവസാന ട്രിപ്പ് ആണ് ബസ്സ്
ബസ് ആഹ ഓക്കെ അതകുമ്പോ ലേറ്റ് ആകല്ലോ വരൻ അപ്പൊ രാവിലെ
രാവിലെ പത്ത്
ഓ അപ്പം കൊഴപ്പല്ലല്ലേ
എന്നാലും അഞ്ചേകാല് പറയുന്നേ കുറച്ച് ഏറെ തന്നെയാണ്
ആഹ സ്കൂള അടുത്താണോ
കുറച്ച ദൂരോ ഉള്ളൂ നന്നൂറ് രൂപ ബസന്
ബസ്ന് അപ്പൊ ചെറിയ മക്കളായിരിക്കും അല്ലേ
ഒന്ന് ഏഴാം ക്ലാസ്സില് ഒന്ന് രണ്ടാം ക്ലാസ്ലിലും
ഓ അപ്പൊ എന്തായാലും ബസ് വേണല്ലോ ഇപ്പൊ മഴയത്തൊന്നും നട
ആഹ മഴ ആവുമ്പോ നടക്കാൻ വയ്യല്ലോ
നായ്ക്കളെല്ലാം
ഉം നായ്ക്കളോട് നായ്ക്കളാ
ആ അതൊക്കെ ഉണ്ടാകുമ്പോൾ ഭയങ്കര ഒരു വിഷമാണ് നമുക്ക് രാവിലെ പോയിക്കഴിഞ്ഞാല് തിരിച്ച് വരുന്നവരെ
എന്നും പിന്നെ നമ്മുക്ക് ഇങ്ങനെ കൊണ്ടോക്കാൻ കൊയ്യൂലല്ലോ ഉം
വീട്ടന്നപ്പോൾ വേറെ വർക്കൊക്കെ ചെയ്യുന്നുണ്ടോ
വേറെ വർക്കൊന്നും ചെയ്യണില്ല
ഈ വീട്ടിലെ ജോലി മാത്രം
ത്രം നിങ്ങള്‍ വർക്ക് ചെയ്യണ്ട ഏ
ഞാന്‍ ടൈലറിങ് ആണ്
ആ ആ എല്ലതും അടിക്കോ?
ആഹ്, എല്ലാ അടി
വീട്ട്ന്നാ പുറമേന്നോ?
വീട്ട്ന്നെന്നേ എല്ലാഞ്ജു
ആ, പുറമേക്കടിച്ചെടുക്കോ?
ആ പുറമേക്കും കൊടുക്കും
ഇപ്പൊ യൂണിഫോമൊക്കെ ഇണ്ടായോണ്ട് സീസൺ ആവൂലേ?
അതിപ്പോ സീസൺ ആന്നാ, പെരുന്നാളിന്റെ യൂണിഫോമിന്റെ ഒക്കെ ആ ഒരു സീസൺ സമയത്തായിരുന്നു.
ആഹ്
നല്ലൊരു, സമയയിരുന്നു അതൊന്നും, ഇല്ലെങ്ക, നമ്മള്, ഷോപ്പറൊക്കെ, അടിച്ചാ, പഠിച്ചാമതി, ഷോപ്പർ ഈ, സഞ്ചി ല്ലെ, കവർ, കവർ
ആഹ
നമുക്ക്, ജ്വല്ലറി, ഷോപ്പ്ന്നെല്ലാം, കിട്ടുന്ന, ഒരു, ഷോപ്പ് കവറല്ലേ
ആഹ, ഇപ്പൊ, മറ്റേരു, കവറിന്റെ, മാതിരിയാണല്ലോ
ആ അതൊക്കെ നമുക്ക് സ്റ്റിച് ചെയ്യാൻ പഠിച്ച
ആ
അതൊക്കെ പഠിച്ചു കഴിഞ്ഞാല് ഒരു പ്രശമ
ആ
വെറുതെ വീട്ടിലിരുന്നേ ഒന്നും നടക്കില്ലല്ലോ. ആ എന്തെങ്കിലൊരു വരുമാനം നമുക്കൊരു നൂറ് രൂപയെങ്കി നൂറ് രൂപ ഒരു ദിവസം ണ്ടാക്കാൻ പറ്റിക്കഴിഞ്ഞാല് ആരോടും ചോദിക്കണ്ടല്ലോ അതൊക്കെ വലിയ കാര്യങ്ങ അത് നമ്മള് എങ്ങനെയാലും എന്തായാലും പ്രായം മുന്നോട്ട്
ആഹ ശരിഎന്നെ
കൂടിക്കൂടി പോയി അപ്പോൾ ആ പ്രായം കൂടുന്നതിനനുസരിച്ച് നമ്മൾ അത് മനസ്സിലാക്കി എടുക്കണം എപ്പോഴും മക്കള് ഒരു ഫാമിലിന്നുള്ള രീതിൽല്ലാണ്ട് നമ്മുക്കൊരു ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം.
ആ
അല്ലെങ്കിൽവീട്ടിൻ്റെഉള്ളിൽ തന്നെയായി ഒരു മടിയന്മരായി
ആഹ് ഹഹ
അതൊക്കെയാണ് കാര്യങ്ങൾ അപ്പോ വേറെ അപ്പോൾ വീട്ടിന്റെ അടുത്തൊക്കെ ടൗൺ ഏരിയാണോ.
അല്ല കുറച്ടൗണി ന്ന് കുറച്ച് പോരണം
പോരണ്ടിവരുല്ലേഅപ്പൊ ഉ അപ്പൊ സാധനങ്ങളൊക്കെ വാങ്ങാന്
ആ ടൗണിലേക്കന്നെ പോകണം. ഒരു ഓട്ടോക്കാണെങ്കിൽ അൻപത് രൂപേന്റെ ചാർജ് ഉണ്ട് ഓട്ടോ വിളിച്ചു പോകല്ലോനമ്മള്. ആഹ അങ്ങന അൻപത് രൂപന്റെ ചാർജ് ണ്ട്.
അപ്പൊ കൊറച്ച് ഉള്ളോട്ടാണല്ലേ
ബസ് ഒന്നും ഇതില വരൂല സ്കൂൾ ബസ് വരുന്നല്ലാത്ത ബസ്സൊന്നും വരൂല. നമ്മള് ഓട്ടോ വിളിച്ചന്നെ പോകണും, വേണം, വരും, വേണം. ടൗണിലേക്കൊന്ന് ഇറങ്ങിയാല്
ടൗണിലക്കേറങ്ങി കഴിഞ്ഞാ പിന്നെ നമ്മള് കുറച്ച് സാധനങ്ങളൊക്കെ
ആഹ് ആ ആ ആഹ് അയിന് ഹസ്ബൻഡ കൊണ്ടോരും ഞാനങ്ങനെ വാങ്ങാനൊന്നും പോവാറില്ല
ഉം അതെ ഹസ്ബൻറ് അൾ ഉണ്ടാകുമ്പോ പ്രശ്ന ഇല്ലല്ലോ നമുക്ക് അവർക്ക് വേണ്ടത് കൊണ്ട ണ്ടെങ്കിൽ ബുദ്ധിമുട്ട് ട്ടാണ് പക്ഷെ ഇപ്പ എല്ലാവരും ഡ്രൈവിങ്ങൊക്കെ പഠിച്ച് ഇപ്പം ആര്
ആണ് പക്ഷെ എനിക്കൊരു കോൺഫിഡൻസ് കുറവാണ് ഡ്രൈവിങ്ങിന്റെ കാര്യത്തില്. വേറെരാൾക്കാര് പോണ കാണുമ്പോ എന്തോ സ്മൂത്തി ങ്ങാആ
അത് നമ്മളെ കൊണ്ട് പറ്റില്ല എന്ന് നമ്മൾ ഒരിക്കലും കരുതരുത്. നമ്മളെ കൊണ്ട് പറ്റും എന്ന് നമ്മളെപ്പോഴും മനസ്സിൽ കൊടു
ആ ഷൈനൊരു പ്രത്യേക ധൈര്യംവേണാനും
ഞമ്മൾ ഉണ്ടാക്കിെയെടുക്കുന്നതാണ് അത് ഓൾറെഡി നമ്മൾക്ക് നമ്മുടെ മൈൻഡിൽ അതെപ്പോഴും സെറ്റ് ഉണ്ടായിണം നമ്മൾ എങ്ങനെയാണോ അത് നമ്മൾ എന്തായാലും ഒരു ജോബ് എന്തായാലും ഡ്രൈവിംഗ് എന്നല്ല എന്തൊരു ജോലിയാലും നമ്മുക്കൊരു മൈൻഡില് അത് സെ റ്റാക്കി വെക്കണം എന്നെ കൊണ്ട് നേടിയെടുക്കാൻ പറ്റും എന്ന് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാല് ബെറ്റർ
നിങ്ങൾക്ക് ഡ്രൈവിംഗ് അറിയാം.
ആ ഞാൻ കാറും ബൈക്കും എല്ലാം
ഓ
അതെല്ലാ കാര്യത്തിനും ഞമ്മള് ചായ കുടിച്ചിന്നില്ല. നമ്മൾ ടൈ മെന്ന് വെച്ചാൽ അഞ്ചര ആറുമണി ആ ടൈമാ
ഓ
ഫുഡൊക്കെ ആ ഒരു ടൈമിക്കയി
ഇനി ഫുഡ് എപ്പഴാ ഉണ്ടാക്കുക രാത്രിലത്തെ?
അത് ഒരു ഏഴ് മണി ആ ഒരു ടൈമിൽ തന്നെ. നേരത്തെ ഉണ്ടാക്കി കഴിക്കും. ഉറക്ക് അങ്ങനെ ലേറ്റ് ആവൂല ഉറക്കൊക്കെ കുറച്ച് നമ്മൾ നേരത്തെ ഉറ ഉറങ്ങണം. കാരണം ലേറ്റായി ഉറങ്ങിക്കഴിഞ്ഞാല് പല
ആഹ് ആഹ്
വെള്ളമൊക്കെ കൃത്യായിട്ട് കുടിക്കണം നമ്മള് ഉറക്കൊക്കെ കൃത്യായിട്ട് ഉണ്ടായി കഴിഞ്ഞാല് നമ്മളുടെ രോഗങ്ങളൊക്കെ പകുതിയും
ആ
കുറഞ്ഞു.
ആ
ഈ ഫോണൊക്കെ നോക്കിയിട്ട് ഉറക്കം കഴിഞ്ഞിട്ടാണ് ഇപ്പോഴത്തെ മക്കൾക്കൊക്കെ എന്തൊക്കെയോ രോഗങ്ങളൊക്കെ വരുന്നത്. ഫോണിലാണ് ഏറ്റവും അഡിക്റ്റ് ആയി പോകുന്നത് ഫോണിലാണ്
ആ
അത് അവരോട് ഇപ്പ പറഞ്ഞാൽ മനസ്സിലാവില്ല.
ആ
അവർക്കത് മനസിലാക്കി കൊടുക്കാൻ പറ്റുകവാണെങ്കിൽ അത്രയും നല്ലതാ. എന്നാ ഓകെ പിന്നെ വിളിക്കാം.
ഹലോ
ഓക്കെ.
ആ എന്നാ ശോ ഓക്കെ.